ഹലോ
ആഹ് എവിടെ
എവിടെയാ വീട്ടിലിണ്ട്ന്ന് ന്ന് വീട്ടില് പണിക്കൊന്നും പോയിട്ടില്ല
ഇല്ല ഫോണൊക്കെ കളിച്ചിരിക്കന്നെ
മൊബൈല് കളിച്ചിരിക്ക തന്നെയാണ് എല്ലാതപ്പ എന്താ പരിപാടി
ഒന്നുമില്ല പണിയൊന്നുമില്ല ഇന്ന് പണിണ്ടായിട്ട് കൊറെ ദിവസമായി ഫോണ് ഫോണ്ല്ലോണ്ട് അങ്ങനെയിട്ട് കളിച്ചരിക്ക്
അത് ശരിയാണ് ഇന്ന്പ്പോ മൊബൈൽ തന്നെയല്ലേ എല്ലാരും ചെയ്യ്ണത് മൊബൈൽ ആ ഞാൻ എണീയിച്ചിട്ടുണ്ട് ഞാൻ ഞാന് എണീച്ചിട്ടുണ്ട്മൊബൈൽ ഫോണ് തന്നെ തന്നെയല്ല ഇപ്പ എല്ലാരും അങ്ങനെ ചെയ്തൊണ്ടിരിക്കുന്നത് ഒരു ദിവസം പോലും മൊബൈൽ ഫോണില്ലാതെ ജീവിക്കുക എന്നുള്ളത് പലർക്കും പലർക്കും ഒന്നും അറിയണ്ട നമ്മള് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആ ശരി വിനിമയം പഠനം ജോലി വിനോദം ബാങ്കിങ് ഷോപ്പിങ് എന്തൊക്കെ പറയാണ്ട് അതിനെ പറ്റി പറയാനൊന്നുമില്ല മിക്ക മേഖലകളും മൊബൈൽ ഫോ ഫോൺന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് അതിന്റെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാണ്ടെങ്കി തന്നെ പിന്നെ ഈ മൊബൈൽ ഫോൺ ഇപ്പ എങ്ങനെ വന്ന് നമ്മള് ഇങ്ങനെ ആലോയിക്കണ്ടല്ലോ അതിന്റെ ഒര് ചരിത്രം ആരും നോക്കണ്ല്യ എവിടുന്നാ വന്നെയിത് പിന്നെ പെട്ടെന്നൊരു കാലത്ത് തന്ന ഇപ്പം പെട്ടെന്ന് തായി മുമ്പ് ഫോൺ
ആദ്യൊക്കെ ആദ്യമിക്ക ഒരു ഏരിയയിലുള്ള ഒരു ഫോണ് മാത്രമേ ഉള്ളായിരുന്നു
ഉം അങ്ങനെ ഉള്ളായിരുന്നു ഇന്ന് എന്താണ് പിന്നീട് വയർ വയർലെസ്സായി പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയന്റെ വളർച്ചയൊക്കെ ണ്ട് വന്നപ്പോൾ മൊബൈൽ ഫോൺ വന്ന് പിന്നെ ന്ത് സ്മാർട്ട്ഫോൺ ഫോണുകളായി ഐഫോണ് വല്ല്യ കാര്യങ്ങളായി ചെറിയ കമ്പ്യൂട്ടറിനെ പോലെയാണ് ഇപ്പൊ മൊബ് മൊബൈൽ പ്രവർത്തിച്ചൊണ്ടിരിക്കണത് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ന്ന് ഇറങ്ങുന്ന ചില മൊബൈലുകളില് പ റ്റുന്നുണ്ട് പിന്നെ ഉം പിന്നെ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഓരോ നല്ലതും ചീത്തൊക്കെ ആയിട്ട് എളുപ്പത്തിലുള്ള ആശയവിനിമയം മൊബൈലിനോണ്ട് കഴിയും ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ആളായിട്ട് നമ്മളെ ഫ്രണ്ട്സ് ഓഹ് വീട്ട്കാരോ അവര് പൊറ്ത്ത്ള്ളോലോടൊക്കെ സംസാരിക്കണ്ടെങ്കി നല്ലൊരു കാര്യാണ് പിന്നെന്ന്പറഞ്ഞാല് ഒരുപാട് അറിവ്കളമ്മക്ക് മൊബൈല് കാരണം കിട്ടാണ്ട് പ്പോ ഇന്റർനെ നെറ്റ്ലൂടെ പഠനം നടത്തണ ഒരുപാട് ആൾ പഠി അങ്ങനെ പഠ്ച്ചിട്ട് ഒരുപാട് സ് ക്കെന്താ ജോലി കേറിയവ്ര്ണ്ട് അങ്ങനെ പഠ്ച്ചിട്ട് ഒരുപാട് ബിസ് ബിസ്നസ്സുകൾ ചെയ്ത ആളുകള്ണ്ട് അതീ മൊബൈല് കാര്ണം മാത്രം വാർത്തകള് പുത്യേതായ്
എന്താലോ എന്താലോ അതായത് ഇപ്പ വന്നാല് ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ഭക്ഷണം കഴിക്കണെങ്കി ഫോണ് മുന്നിൽ വേണം അതാ അതൊക്കെ അവർക്കൊരു ലഹരിയായിട്ട് മാറും കൊറേത് ദോഷങ്ങളൂണ്ട്തിനെക്കൊണ്ട് ഇപ്പന്റെ ഇപ്പന്റെ ഇപ്പന്റെ വീട്ട്ല് എന്റെ പെങ്ങമ്മാ പെങ്ങളെ കുട്ട്യാൾക്കൊക്കെ ഫോണ്ല്ലാതെ കയ്യ്ണില്ല കാര്ണന്നെച്ചാ അവര്
ക്ഷെ അവർക്ക് ഭക്ഷണം കൊട്ക്കണെങ്കി ഫോണ് വാണം
ഇപ്പാരും വല്ലാതെ കളികളോ മറ്റുള്ള പണ്ടത്തെ പോലെ കളികളും കുട്ടികള ഒന്നുല്ലല്ലോ കുട്ടികള് എന്താ അവരെ സ്കൂള് വിട്ട് കഴിഞ്ഞന്നാല് ഫോണൊക്കായ് ഫോൺമ്മ
അതത് ദോഷങ്ങളൂണ്ട് അത്ണ്ട് മുമ്പൊക്കെ ഭക്ഷണം കൊട്ക്കുമ്പോ കുട്ടികൾക്കങ്ങനെയായിരുന്നു കൊട്ത്തിരുന്നത് ഞാമ ഇൻകൊക്കെ തന്നദോർമണ്ട് അപ്പോക്കി അമ്പളിമാമനെ നോക്ക്യാ അങ്ങൻത്തൊർച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ അപ്പ ഞങടെ ഉമ്മമാര്ങ്ങനെതാ ക്കും പിന്നെന്താക്ക്വെടാ വ നമ്മടെ നമ്മടെ പ്രായത്തൊക്കെ അങ്ങനെയ്ന്ന്
ഇപ്പങ്ങനെല്ല ഇപ്പൊ കുട്ടി ഫോൺ വേണം
ഉം മാത്രല്ല വീട്ട്ൽപ്പോ നമ്മള്പ്പൊഞ്ഞി തിന്ന്ട്ടില്ലെങ്കിലതാ അന്നെ വന്നാണ്ട് പ്രേതം പിടിക്കുംട്ടോ അങ്ങൻത്തെ ചെറ്യെ ചെറ്യേ കാര്യങ്ങളൊക്കെയ്നി പറ്നീനി ഇന്ന്പ്പൊ മൊബൈലണ്ട് കയ്യീ കൊട്ത്താ കുട്ട്യാള് തിന്നാന്നേനും കൺക്കില്ല എത്ര അളവ്ട്ടൂന്നും കണക്കില്ല അത് ഒര് വീഡിയോ കാണ്‌ണ്ടെ അത് കയ്യ്ണ വരെ എത്ര ചോറൊടുത്താലും മുയുവൻ ത് ന്നും അതാണ് ഇപ്പത്തെ കുട്ട്യാളെ അവസ്ഥ പിന്നെയർഞ്ഞാല് എന്താണ് അടിയന്തര സാഹചര്യങ്ങള്ള്ള്ള കൊർച്ച് സഹായങ്ങള്ണ്ടല്ലോ അപകടം രോഗം മറ്റ് അങ്ങൻത്തെ സാഹചര്യങ്ങളില് പെട്ടെന്ന് സഹായത്തിനമുക്ക് വിളിക്കാൻ പറ്റും മൊബൈല്നെക്കൊണ്ട്ള്ളൊര് വല്യ ഉപകാരല്ലേ പിന്നെ മൊബൈല് ഓൺലൈൻ മാർക്കറ്റിംഗ് ഇമെയിൽ ബാങ്കിങ് മാർക്കറ്റിങ് പിന്നെ തൊടങ്ങിയ മൊബൈല്ലൂ ടെള്ള കൊർച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ബിസ്നസ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പാട്ട്കള് സിനിമ ഗെയിമ് സോഷ്യൽ മീഡിയ തൊടങ്ങിയ കൊർച്ച് സാനങ്ങൾണ്ടല്ലോ വിനോദങ്ങള്ൾ ഏർപ്പെട്ട്കാണ്ട് കൊർച്ചൊന്ന് നമ്മളെ മനസ്സ്നൊക്കൊന്ന് എന്താക്കി ഇടാൻ പറ്റും ഒന്ന് ഒഴിച്ച് ഒഴിവാക്കി ഒന്ന് ഫ്രീ ആക്കി വിടാൻ പ അങ്ങനോരോ ഉപകാരങ്ങള്ണ്ട് പിന്നെയർഞ്ഞാ അടിമത്തം കൂട്തലാ മൊബൈൽന് പലരം ദിവസത്തില് മണിക്കൂറുകളോ
മണിക്കൂറുകൾ ഉപയോഗിക്ക്ന്ന്ണ്ട്
ണ്ട്
അത്പ്പോ രാവും പകലുല്ലാതെയാണ് ഇപ്പത്തെ ആ ചെലേയാള്കൾക്ക്
പ്പോ ഭക്ഷണം വേണ്ട ആ രീതീല് കൊണ്ടെത്തിച്ചെണ്ട്
കൊറേശെ അവർക്ക് അവർക്ക് നിത്യ നി നിത്യെയുള്ള പ്രവർത്തനവർക്ക് ചെയ്യാൻ കഴിയ്ണില്ല അതായതൊക്കെ ഫോണില് അത്രക്കും പിന്നെ കളി കൂടുതലായിട്ട്
അത് തന്നാ പറഞ്ഞത് പിന്നെന്ന ശ്രദ്ധ കുറവ പഠനത്തിലും ജോലിയിലും ഒന്നും ശ്രദ്ധ ഉണ്ടാവില്ല അതൊരു വിഷയാണ് മൊബൈൽ അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്ക കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇന്നത്തെ കുട്ടികളായാലും യുവാക്കളായാലും പിന്നെ ഉറക്കത്തിന്റെ പ്രശ്നം വരും രാത്രിയിൽ അമിതമായി ഫോൺ ഉപയോഗിക്ക അപ്പ ഉറങ്ങാൻ കഴിയില്ല ഉറക്കത്തിനെ ബാധിക്ക കുറെേ വിഷയുണ്ട് പിന്നെ സാമൂഹിക അകലം കിട്ടും ഒരേ മുറിയിലിരിക പരസ്പരം സംസാരിക്കുന്നതിനൊക്കാള ഫോണിൽ സമയം ചെലവക്കെ എല്ലാവരും
ആഹ് ആഹ്
ഇതാണ് മെയിൻ പ്രശ്നം പിന്നെ സ്വകാര്യത ഹാക്കിങ് ഡാറ്റ മോഷണം അങ്ങനെ കുറേ കാര്യങ്ങളൾ നടക്കുണ്ടല്ലോ ഓൺലൈൻ
ആഹ് ഉണ്ട് ഉ ണ്ട് അപ്പൊ അത് അതേപോലെ തന്നെപ്പ എന്റെ ഒരു ഇന്റെ അയൽ വാസിന്റെ ഫോൺ ഹാക്കിങ് യ്തിട്ട് കൊറേ
കൊറെ പൈസ പോയിട്ടുണ്ട് അല്ല പറ അങ്ങനെ കുറെ
കാരണം വച്ചാത് ഓർക്ക് ഓർക്കൊരു പെട്ടെന്നൊക്കെ ഒരു മെസ്സേജ് അവര് മെസ്സേജിൽ വന്നു അത് കഴിഞ്ഞപ്പോ അതില് എന്താ ആ മെസ്സേജ് എടുത്ത കഴിഞ്ഞപ്പോ അവർക്ക് വീ വീണ്ടും വീണ്ടും മെസ്സേജ് ഇങ്ങനെ വരാ അപ്പൊ ബാങ്കിന്ന്
ങ്കരത്തെ
ബാങ്കിന്റെ പോണപ്പ എന്താ ക്യാഷിന്റെ ക്യാഷ് ഇങ്ങനെ പോവാ അപ്പൊ എന്ത് നോക്കിയപ്പോ അവര് ഒരു എന്തരു മെസ്സേജ് വന്നിട്ടാണ് ആ മെസ്സേജില് ഓണ്ടായി എന്താ അമർത്തി പിടിച്ചു
ശോ
അത് വേറെ ഏതോ ഇതി രീതിയിലേക്ക് പോയി അവ അയാള് കൊറച്ച് പൈസ അങ്ങനെ പോയി എങ്ങനെ ബാങ്കില് പോയിട്ടും അവര് ഒക്കെ മനസ്സിലണല്ലോ
ആണല്ലോ
ഇതേപോലെ ഈ കൂടുതൽ ഉപയോഗം കൊണ്ട് പല മെസ്സേജുകളും കളി കൂടുതല ആയതണ്ട് നമ്മള് ഇങ്ങനെ ആയി പോണത് അറിയാത്തത് അറിയാത്ത കാര്യങ്ങള് അറിയണ പോലെയാണ്
ചില ആളുകൾ ഉപയ ഉപയോഗിച്ചോണ്ടി ഫോണ കൂടെ അങ്ങന ഒരു വിഷയം ഉണ്ടാ അറിയാ അറിയാത്ത അറിയില്ലാന്ന് തന്നെ പറഞ്ഞ നമ്മ നോക്കണം മറ്റത് ഈ എമ്മളേയും കുറേ മെസ്സേജ് പഠി അ മസ്സേജ് വരും ഇനി ഈ മെസ്സേജ് വരുന്നെ നിൽക്കണമെങ്കി ഈ വരുന്ന ഒ ടി പി അടിച്ചു കൊടുക്ക് ഇതി അടിച്ചെടുക്കാറ ആ ഒ ടി പി അടിക്കില്ലേന്നെ പൈസേന്റെ ചോരും
അതെ
ആ ഓര കാര്യ ഉണ്ട് പിന്നെ യുവാക്കൾക്ക്ത്തെ യുവാക്കൾക്ക് ഇപ്പോ മൊബൈൽ ഫോൺ എന്താണ് ഒരു പഠന ഉപകരണം വിനോദോപകരണം സാമൂഹ്യബന്ധത്തിനുള്ള മാർഗം ഇങ്ങനെ ക്കായിട്ട് യുവാക്കള ഇന്ന് മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ടല് പക്ഷേ അമിത ഉപയോഗം പഠനത്തിന് മാനസികാരോഗ്യത്തിനൊക്കെ ബാധിക്കല്ലോ ക്കണ എന്നാലും ബാധിക്കും ഇതണ്ട് നല്ല സംഭവങ്ങളണ്ട് കാരണം എന്നുവെച്ചാല് ഇപ്പോ നമ്മുക്കൊരു പൈസ എടുക്കേണ്ട ആവശ്യത്തിന്
എന്താ ബാങ്കില് പോണ്ട ഒക്കെ ഇതിന്റെ ഉപയോഗം കൊണ്ട്ന്നെ നമുക്ക് പെട്ടന്ന് കാര്യങ്ങൾ നടത്താ ഇപ്പൊ തനിക്ക് കുറച്ച് പൈസ എനിക്ക് അയക്കണമെങ്കി ഇനിക്ക് ഫോണിൽനിന്ന് തന്നെ അയച്ചു തരാലോ, ആദ്യൊക്കെ നമ്മ ബാങ്കിൽ പോയി വരി നിന്നിട്ടമ്മള് തി നിന്നിട്ട് പൈസ ക്കണം അപ്പൊ അതോണ്ടൊക്കൊര് ഉപ
ഉ ഉപകാരങ്ങളും ഉണ്ട് ആയ് ശെരിയാണ്. ഇന്ന്പ്പോ എ ടി എമ്മില് പോയിട്ട് അമ്മളിപ്പൊര് കൊറ്ച്ച് പൈസ വലിക്യാ വൽ ക്ക്യല്ണ്ടല്ലോ പേ ടി യം ഇല്ല്യെങ്കി തന്നെ
സ്വാഭാവിക സ്വാഭാവികയിട്ട് ഞാന്പ്പോ വിടെല്ലർക്കു കുട്ങ്ങി കയ്ഞ്ഞാലിപ്പ തൻക്ക് പ്പൊ തൻക്ക് വിളിച്ചിട്ട് ഞാൻ പറയാണ് ൻക്ക് കൊർച്ചൊരു പൈസ അയച്ചോണ്ടന്ന് പർഞ്ഞാ തനിക്ക് അയച്ചരാ പ്പൊ ആ ആ ഒര് രീതി ക്കെ നല്ലൊര് കാര്യാണ്.
ഉം, ഞ്ഞിപ്പോ എ ടി എമ്മില്ലെങ്കിലും എ ടി എമ്മ് പോയിട്ട് ചെലരു പൈസ വലിച്ച് അതായത് ഇട്ക്കൊല്ലോ ഇടുക്കണ സമയത്തെന്നെ വിഡ്രോ ചെയ്യുമ്പോളോക്കെ എന്താക്കും അമ്മള ആള്ക്കാരെ ഇപ്പോം ചെല ആൾക്കാരെക്കെ ഈ മറ്റേ എക്കൗണ്ട് ല് ഗൂഗ്ൾ പേല് മാ പൈസങ്ങനെ നറച്ചട്ക്ക്ണ ആൾക്കാര്ണ്ട്.
ആഹ്.
ഓലോക്കെ ഓലോടൊക്കെ പോയാണ്ട് പ്പം എ ടി എം ഇല്ലാത്ത സ്ഥലാണെന്ന്ണ്ടെങ്കി ഞമ്മക്ക് ഓരോട് പർഞ്ഞാ മതി എൻയ്ക്ക് ത്തറ ഒര് രണ്ടായിർപ്യട്ക്കണം അപ്പം എടി എം ഇല്ല്യ അപ്പൊ ങ്ങക്ക് ഗൂഗിൾ പേകിട്ടന്നാ ങ്ങള് കയ്യി തരോ ച്ചാല് അതിനും സൗകര്യായി ഫാഹ് അയ്ന്റെ ആവശ്യല്ല്യ എടി എമ്മിന്റെ ആവശ്യം പോലുല്ല്യ. ഉം
അതുപോലെ ഞാന് ഇത് പ്പം പ്പോ അട്ത്ത് ഞാന് വേറെ ബിസ്നസ് ല് എന്താ രാ ജോ എന്താ ബിസ്നസ് ചെയ്യാ ചെയ്യാൻ തൊ
ചെയ്യാൻ നൊടങ്ങിയപ്പോ എനിക്ക് അയ്നൊര്
ഇത് വന്നു എന്താ അക്കൗണ്ടൊക്കെ പൈസ വന്നു അതാണെങ്കില് അക്കൗണ്ട് ഫ്രോ ഫ്രോഡായ പൈസ വെന്നത്
ഉം
അന്ന് തൊട്ട്ന്റെ അക്കൗണ്ട് ഏഹ് നിരസിച്ചു പോയിം ചെയ്ത്. പ്പൊത് കേസൊക്കെ നടന്നോണ്ടൊക്കാണ്
ഏത് അക്കൗണ്ട്ന്ന പൈസ വന്നെന്നൊക്കെ അറീല. മറ്റേ ഗുജറാത്തിന്റെ അക്കൗണ്ട്ന്ന
ക്കൗണ്ട്ന്നൊക്കെ വന്നത്.
അങ്ങനെ ചെലെ പ്രശ്നങ്ങളൊക്കെണ്ടായിട്ട്ണ്ട് ൻക്ക്
അങ്ങനണ്ട് പിന്നെ മൊബൈൽ ഫോണ് കുടുംബ ബന്ധങ്ങള് ക്കെ നോക്കണ്ടെങ്കില് കൊറെ പൊറത്തുള്ളെ കുടുംബക്കാരൊക്കെ മ്മളേ അട്ത്തെത്തിച്ചെന്ന്ട്ട്ണ്ട്. കാര്ണം വിളിക്കാ വീഡിയോ കോള് വർ ഫോണ് വന്നേരെ നമ്മടെ അങ്ങനല്ല അമ്മളെ നേരിട്ട്ള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അതും ശെരിയാണ് അട്ത്ത് അട്ത്ത്ള്ള ആൾക്കാരെ ആകെ റ്റം ചെയ്തിട്ടുണ്ട്
ആഹ് ഇപ്പൊ നമ്മള് തന്നെ അമ്മളെ വീട്ട് തന്നെ കാര്യങ്ങളാലോയ്ച്ചോക്ക് പ്പൊ സ്വന്തം ഉമ്മാനോടു ഉപ്പാനോടു അമ്മളധികം സംസാരിക്ക്ണില്ല ആ സമയത്തൊക്കെ നമ്മൾ ഫോണ്ക്കൂടള്ള കളികള്
ളികള് ഓണിന്റെ അമിതമായ
യൂസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും
സ്തൈറ്റ് പുവാം ഉം അത് ശെരിയാ പിന്നെ ഇപ്പൊ ഇന്നെന്നെ ഒരു കുടുംബം ഒരുമി ച്ച് സംസാരിക്കുമ്പാെ എല്ലാവരും സംസ് സാരിച്ചല്ലോ ഐന്റെ എടേല്‌ ഞമ്മക്ക് കാണാംപറ്റും മൊബൈല് നോക്കിയാണ്ട് ചെലോര് ഇങ്ങനെ ഇര്ന്ന ഓലെ മൊബൈല്ങ്ങനെ നോ ക്കിൽക്ക് കുടുംബക്കാരൊന്നായിട്ട് സംസാരിക്കേക്കാരം
അതെ അതെ അതുപോലെയൊന്ന് അത്പോലെ അപ്പൊ അമ്മക്ക് ആദ്യഒക്കെ ഗൾഫില് പോയാല് കത്ത് മാത്രേ അയക്കാെള്ളു ഇപ്പം ഇമ്മക്ക് ഇപ്പൊ ഇപ്പൊ നേരിട്ട് സംസാരിക്കാ ഫോണ് കൂടെ കോള്കളൊക്കെ ചെയ്ത്ട്ട്
ഉം അത് ശെരിയാണ് പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ലോകംന്നർണാ അത് അമ്മക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ചിന്തിച്ചിട്ട് കാര്യല്ല കാരണം ബാങ്കിങ് യാത്ര പഠനം ജോലി ഇതൊക്കെ ഐലായതാേണ്ടേ ഒര് കാര്യം ഞമ്മക്ക് ഒര്നെലക്കും നടക്കൂല ഇപ്പൊ ഈ ചർച്ചക്കായിറ്റ് ഞമ്മള് ചോയിക്യാന്ന്ണ്ടെങ്കില് ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ കിട്ടാണ്ടെങ്കി തന്നെ നമ്മളെന്താക്കും മൊബൈൽ ഫോൺ അനുഗ്രഹാണോ ശാപാണോന്നൊക്കെ ചെലോര് ചോയി ത്തിനാണ് എന്താപ്പൊ ഐനാെക്കൊരു ഉത്തരം പറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിക്ക്ണ്ചാ ആരെച്ചിട്ടാ ഇപ്പൊ നിയന്ത്രിക്കാ നമ്മളിപ്പാെ ചുരുക്കി ഞാ പറയാന്ന് ഇണ്ടെങ്കിലേ ഈ മൊബൈൽ ഫോണ് നമ്മ മനുഷ്യജീവിതത്തിന് വല്ലാതെണ്ട് ഒര് വിപ്ലവംന്ന് അറിയല്ലോ അങ്ങനെ മാറ്റി ഒരു കണ്ടുപിടുത്താണ് വിപ്ലവം സൃഷ്ടിച്ചപോലെയാേ ഉം അങ്ങൻത്താെരു കണ്ടുപിടുത്താണ് അത് അറിവ് സൗകര്യം അവസരങ്ങളൊക്കെ കാെറേ നമുക്ക് തെ ന്ന്ണ് ഇന്നാലും ഐൻ്റെ അമിത ഉപയോഗം എന്താണ് സമയനഷ്ട ആണ് അത്പോൽതന്നെ ആരോഗ്യ ത്തിനെ മതിക്ക് രാത്രികത്തെ ഉപയോഗങ്ങള് അങ്ങനെ കൊറേത്ണ്ട് മൊബൈൽ ഫോണ് നമ്മളെ ജീവിതത്തിൽ നിയന്ത്രി ക്കാതെ നമ്മള് കൊണ്ടാേവരുത് ഐനെ നിയന്ത്രിച്ചെന്നെ ഉപയോഗിക്ക്ണതാണ് ഏറ്റവും നല്ലൊ രു കാര്യംന്ന് ഞാൻ പറയാ ഇതിനെപ്പറ്റി പറയാന്ന്ണ്ടെങ്കിൽ തന്നെ എത്രയേ സംസാരിക്കേണ്ടെരും കാരണം മൊബൈൽ ഫോണാണ് ഇഷ് ഷ്ടം പോലെ സംസാരിക്കാൻണ്ട്
അതെ
എന്നാ അങ്ങനൊയാണങ്കി ഞമ്മക്ക് കഫേയിലെ അട്ത്ത ആയ്ച്ച മീറ്റിയ്യുമ്പോ ഉമ്മുക്ക് സംസാരിക്കാ ഉം ഓക്കെ ശെരി ശെരി